ആഹ്
ആഹ്, കേൾക്കണണ്ടോ?
ആഹ്, കേൾക്ക്ണ്ട് കേക്ക്ണ്ട്.
ആഹ്, ആഹ്. ന്നട്ട് എന്തൊക്കെ വർത്താനം?
നല്ല വർത്താനാ. നല്ല വർത്താനം തന്നെ. ഇങ്ങൾ ചോറെയ്ച്ചോ?
ചോറൊക്കെ വെയ്ച്ചു.
മണി ആയിലെ? ചായ പണീൽ അയ്ക്കാരംല്ലേ?
ആഹ് ചായ കുടിക്കെ കഴിഞ്ഞു, ആറുമണി ആവാനായില്ലേ!
ആഹ്, ആഹ്, ആഹ്, ആഹ്.
മക്കളൊക്കെവ്ടെ?
മക്കളൊക്കെ ന്റെ എട്ത്ത്ണ്ട്, ഞാന്- മക്കളെ എര്ത്ത് ഒരാളായി ഇങ്ങനെ ഇരിക്ക. ഓരോന്ന് അങ്ങട്ട് മണ്ട, ഇങ്ങട്ട് മണ്ട അപ്പൊ ഞാന് വ്ടെണ്ട്, കുട്ടിയാളൊക്കെ ന്റെ എട്ത്ത്ണ്ട്.
ആഹ്, ആഹ്, ആഹ്. ഉം, ഉം, ഉം. ആഹ്, ആഹ്, ആഹ്.
കൊറെേ കുട്ടിയോൾണ്ട് റഞ്ഞ കൊറെേ കുട്ടിയോൾണ്ട് കൊറെ പേ- ഏ
കുട്ടിയാളെ നോക്കലൊരു പണിയാണല്ലോ?
കുട്ടിളെ നോക്കലൊക്കെ പണിന്നെണ്. നോ, പിന്നെ കുട്ടിയാളെ ങ്ങനെ കണ്ട് കുത്തിർന്നാലോ? ഓന്ക്ക് ഓല്ക് എന്തേയും വെർനോക്കെ നമ്മക്ക് ഇങ്ങനെ കണ്ടും കേട്ട്- ഇത്രർക്കൊന്നും ഇല്ലാതെങ്ങനെയ് ഞമ്മള് വിടെ ഇര്ന്നാ മതി. ഏ, അതെ. ഞമ്മള് ഇവിടെരൊളാ - ങ്ങനെ ഇര്ന്നാല് കുട്ടിയാളെ ഏത് വഴിക്കാ നീങ്ങണ് നോക്കിട്ട് ഓലെ തിരിച്ചാനും. ഓലെ നന്നാകാനൊക്കെ മ്മള്
ആഹ്, ആഹ്
ഏഹ്, ഞാനാദ്യേ.. ഏ?
വികൃതിയാട്ട്ണെ കുട്ടിയോൾ ണ്ടാവും.
എന്ത്?
കുട്ടികളൊക്കെ സ്കൂളിൽ പോകണ കുട്ടികളല്ലേ?
ഇനിക്ക് ഇനിക്ക് ഒക്കെ പേരെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോണുണ്ട് പിന്നെ-
പേര കുട്ടികൾക്കൊക്കെ സ്കൂൾ പോണൊക്കെ തന്നെയാണ് അ ഞങ്ങൾ പിന്നെ ഇവിടെ- ചെറിയ ഇംഗ്ലീഷ് മീഡിയ ആയിട്ട്ണ്ടാവോ അതില് കൊറ പോവും പിന്നെ- അതിന്റെ വേറെ ഓരോരോ സ്കൂളിലൊക്കെ പോണുണ്ട് കുട്ടികളൊക്കെ പോകണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ്
കുട്ടികളെ പോകാക്കാൻ പറ്റൂല്ലല്ലോ നമ്മക്ക് അത്യാവശ്യം വിദ്യാഭ്യസക്കെ ഉണ്ടായി അപ്പൊ കുട്ടികളൊക്കെ ഞാന്- കഴിഞ്ഞ നാലൊക്കെ പഠിപ്പിച്ചും നല്ലോ കഴിഞ്ഞൊന്നും അല്ല പിന്നെ- കൈനദ്യക്കെ കുട്ടികളെ നല്ലോം പഠിപ്പിച്ചു.
ആഹ് ആഹ് ആഹ് അതന്നെയല്ലേ വേണ്ടത്.
അവ ഓര കൂട്ട- അങ്ങനെ കൂടി ആടി കളിച്ചു ഇതുവരെയൊക്കെങ്ങെ കൂടി ആടി കളിച്ചും ചിരിച്ചും അങ്ങനെ കൈജുണ്ട് ഏ ഓല തമാ- കണ്ട് നിക്കാൻ നമ്മക്ക് സന്തോഷമാണല്ലോ കൊറേ തല്ലുംപിടി കൂടും. അല്ലേ കുറേ തല്ലും പിടി കൂടും കുറെ ഇങ്ങോട്ട് കിട്ടും. ഇട്ട് കുറേ അങ്ങോട്ട് കിട്ടുവ അത് കണ്ടിങ്ങനെ കൈ - ആഹ് മഴ ആന്ന് പറഞ്ഞാല് ഇപ്പൊ വർസല്ലേ വദന മാസംല്ലേ. പിനെ ഇത്തിരി കൊങ്ങമ്പള്ളം ഇണ്ടായിട്ടല്ലേ വണ്ടി നമ്മള് പ്രളയൊക്കെ ഇണ്ടായിനത് പ്രളയക്കാലാണള്ളപ്പൊത്.
ആഹ് ആഹ് ആഹ്
പ്രളയത്തിന്റെ കാലാണല്ലോ അപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വെർണത് ആ പിന്നെ ഓഗസ്റ്റ്- അത്തിലാണല്ലോ നമ്മള പ്രളയണ്ടായത്.
ഉണ്ടായത് പ്രളയം വല്ലാതൊരു സംഭവമായിരുന്നു അതെ. മറക്കാ അതെ മറക്കാത്തെ സംഭവം.
വീട് എവിടെയ? വീട് ഇവിടെ നല്ലർ- അ തന്നെ ഏഹ് ആഹ് ആഹ് ആഹ് അപ്പേ ഞങ്ങളെപ്പഴാ